കെക്ണണ്ട് എന്തൊക്കെയ വർത്താനം?
നല്ല വർതാ എന്താ എന്താവിടൊക്കെ സുഖം തന്നെ ല്ലേ?
ഓ ഇവിടെ സുഖാണ് ഇപ്പൊ നല്ല തണുപ്പാണ് മഴ ണ്ട്.
പേമ
ഓ മഴ അല്ലോ കനത്ത്ന് ഇന്നലിം ഇന്നും നല്ല മഴയ
ഉരുൾപൊട്ടലിന് ഒക്കെ സാധ്യതയ ഉള്ള സ്ഥലാണോ?
ഓ പേടിയാണ് ഞങ്ങളൊക്കെ മല ചെരുവിലാണ് നിക്കന്നത്.
ഉം ഒരു പേടിയും പേടിക്കണ്ട ജനിച്ചാല് ഉടനെ മരണണ്ടെന്നുള്ള വിശ്വാസത്തോട കൂടി നമ്മള അങ്ങനെ
എല്ലാ മയനിം ഞമ്മള് നേരിടാനുള്ള ധൈര്യം ഉണ്ടാകാ ഏഹ്
ഉം
രക്ഷാപ്രവർത്തകര് എല്ലോടത്തും ഇപ്പൊ സജീവമാണ്. അതുകൊണ്ട് ഒരു പേടി പേടിക്കേണ്ടതില്ലന്നാണ് ഈ പ്രളയകാലത്ത് എല്ലാവരോടും പറയാൻ വേണ്ടി ഗവർമെന്റ് വരെ ആഹ്വാനം ചെയ്തത് ഏഹ്
ആഹ്
അനാവശ്യമായിട്ട് ഈ തോട് കുളം ഇവിടക്കൊക്കെ കുട്ടികൾ പോണ വളരെ ശ്രദ്ധിക്ക. കുട്ടികളെ വീട്ടിന്റെ അടുത്തുള്ള വീട്ടിലുള്ള ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിന്റെ ചുറ്റുഭാഗത്തുള്ള ബക്കറ്റുകള് എന്നതുപോലെ തന്നെ പാത്രങ്ങൾ ഇതിലൊക്കെ വെള്ളം നിറഞ്ഞക്കാനുള്ള രൂപം ണ്ടാക്കരുത്. വെള്ളക്കുഴികളൊക്കെ ണ്ടെങ്കിൽ അതൊക്കെ അടച്ച് വെക്ക. മുൻകരുതലേ ന്നുള്ള നെൽക്കെ ഇപ്പോ ഇന്നും ഇന്നലെയൊക്കെ ഇന്നലെ ഇപ്പോ നടന്ന അപകട പൊക്കെ ണ്ടാവല്ലോ ഏ. എന്നതുപോലെ ഇന്നൊക്കെ സ്കൂളിനൊക്കെ അവധി കൊടുക്കാനുള്ള കാരണതാണ് ഇപ്പൊ ഈ അവധി ആഘോഷിക്കലട്ട ത്തിയല്
തോടുകളും എന്നതുപോലെ തന്നെ കൊണ്ട് കൊണ്ട് കോഴികളൊക്കെ ഉള്ള ഇടത്തെ ആഘോഷിക്കാൻ വേണ്ടി പോകും അതില് രക്ഷിതാക്കളും ഉണ്ടാകും കുട്ടികളെ ചെറിയ കുട്ടികള അടക്കം കൊണ്ട് പോകും അങ്ങനെ എന്താകണ് ഈ കുത്തഴക്കുള്ള സ്ഥലമാണെങ്കില് മഴ പെയ്തുകൊണ്ടിക്കുമ്പോൾ ഓർക്കാതെ വെള്ളം വരും മൂളന്നുംങ്ങോട്ട് മലന്നൊക്കെ ഓർക്കാതെള്ളം വന്നിട്ട് എന്ത് ചെയ്യും ആൾക്കാർ ഒന്നായിട്ട് അതിൽ പെട്ടു പോകാൻ സാധ്യതുണ്ട് ഉം
അതെ
അപ്പൊ മുൻകരുതൽ എന്നുള്ള അലക്ക് അതൊക്കെ ചെയ്യാ അല്ല മനുഷ്യന് ചെയ്യാൻ കഴിയഞ്ഞ അത്ര കൊള്ളുവല്ലോ ഉം
മയത്ത് പുറത്തിറങ്ങുമ്പോൾ അതുപോലെ തന്നെ ഈ രാവിലെ നമ്മള് എണീറ്റ് പുറത്തക്കിറങ്ങണ സമയത്ത് ചെരക്ക് ശ്രദ്ധിക്കാൽ ലൈൻ കമ്പികളൊക്കെ പൊട്ടി വീണതുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഇവിടെ വന പല ഭാഗത്തും പല കുട്ടികളും ഈ മദ്രാസിലൊക്കെ പോകുന്ന കുട്ടികൾ വരെ മരിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തേലും പറയാണ്ടോ
പിന്നെ എന്താ എതൊക്കെ തന്നെയാണ് ഞമ്മക്കും പറയാനുള്ളത് പിന്നെ എന്തൊക്കെ ങ്ങളെ വീട്ടിലെ വിശേഷങ്ങള് വീട്ടില് പച്ചക്കറികളോ എന്താ പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ പ്രാവശ്യ നെല്ലുണ്ടാക്കീനോ കാവ
അപ്പ നല്ലൊന്നും ഉണ്ടാക്കലില്ലല്ലേ
ഇപ്പൊക്കെ റേഷൻ ഷാപ്പിന് ആണ് ഞങ്ങളൊക്കെ ആശ്രയിക്കണത് അതുപോലെ തന്നെ മാവേരി സ്‌റ്റോറിനെ ആശ്രയിക്കും നെല്ല്ന്ന് പറഞ്ഞാല് നെല്ലിൻന്റൊക്കെ നെല്ലുണ്ടാക്കുന്നര് വളരെ കുറവാണ് കാരണം അതിലുള്ള കൂലിച്ചെലവും മറ്റുള്ളതൊക്കെ ഒന്ന് ഓർത്തിട്ട് എന്ത് ചെയ്ത് നെലുണ്ടാക്കുന്ന പാടങ്ങളൊക്കെ ഈ മണ്ണിട്ട് നികത്തി അതിലൊക്കെ എന്താണ് ക തെങ്ങ് പുറത്തതൊക്കെ വെച്ച് ഉം അതുകൊണ്ട് അതില്ല പിന്നെ മറ്റുള്ള വീട്ടിലാവശ്യമായ പച്ചക്കറികളൊക്കെ പൈസ കൊടുത്ത പോ അതനല്ല ചെയ്യണേ
ഉം
അതെ ഇപ്പൊ എല്ലാ സാധനവും പിന്നെ ഇപ്പൊ പന്നിയള്ളത് കൊണ്ട് വേറെ സാധനം ഉണ്ടാക്കാനും പൂള ചക്രേങ്ങോ കിഴങ് വർങ്ങോ കാവത്ത് അങ്ങനത്തൊന്നും ഉണ്ടാക്കാനും കഴൂല അതൊക്കെ മാന്തി പോവാണ്
അതൊക്കെ പിന്നൊക്കെ വീട്ടിലുള്ള ആളുകൾ അധ്വാനിക്കാൻ പോകുന്നവര് പഴയ കാലത്തൊക്കെ എന്തീതാ മദീനന്ന് അറിയോ ഈ ഉപ്പ് പഞ്ചസാര ഇങ്ങനത്തെ സാധനം മാത്രം വാങ്ങിയാൽ മതിയായിരുന്നു ഏഹ് ഇപ്പ എന്ത് ചെയ്യണം എല്ലാ സാധനം ഉപ്പ് തൊട്ട് കൽപ്പൂരം വരേന്ന് കർപ്പൂരം വരേന്നൊരു പറച്ചിലുണ്ട്. എല്ലാ സാനം വാങ്ങണം. അതുകൊണ്ട് കുടുംബം ജീവിതായിട്ട് ജീവിക്കുന്ന ആൾ ക്കാര് വീട്ടിലുള്ളവര് വളരെ കരുതിയെങ്കിൽ മാത്രേ ഇനി ഇവിടെന്നുണ്ടള്ള കാലത്ത് വിടന്നങ്ങോട്ടുള്ള കാലത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടോകാൻ കഴിയുള്ളു. ഉം
ഉം
എന്താന്ന് വെച്ചാല് വല്യ ബാരിച്ചൊരു സംഖ്യ ഹോസ്പിറ്റലില് കൊടുക്കല് വരാ കൊടുക്കേണ്ടി വരാണ്. രോഗല്ലാത്തോല് ഇല്ലല്ലോ ഇന്ന് ഇണ്ടോ?
ഇല്ലല്ല എല്ലാവർക്കും ഉണ്ട് രോഗങ്ങള്.
അയ്ന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഞമ്മള് ഭൂ നാ വീട്ടില് ഇണ്ടാക്കണ സാധനങ്ങളില്ല. ഒക്കെ തമിഴ്നാട്ന്ന് വരണ പച്ചക്കറികള്. ആഹ് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടാല് ഇപ്പൊ കുമ്പളം ചെരങ്ങാ പോലത്തെ സാധനങ്ങള് അടിയില് മരുന്നടിച്ചു കൊടുത്താല് മരുന്നിട്ട് കൊടുത്താല് അതിന്റെ പൂവുമ്മല് ഈ വണ്ടുകൾ ഇരുന്നാല് അയ്റ്റ ചാകും. അയ്റ്റാ അതാണ് ഞമ്മള് തിന്നുന്നത്.
എന്നിട്ട് വിഷം തിന്നണ നമ്മള് നമ്മുടെ കിഡ്നി ഒക്കെ ഇതുകൊണ്ട് അടിച്ചു പോകാൻ സാധ്യതണ്ട്. അതുകൊണ്ട് നമ്മള് എന്ത് ചെയ്യണന്നറിയോ? ഈ ഞമ്മളൊക്കെ പച്ചക്കറികളൊക്കെ അവിടെ ഇങ്ങനെ വാങ്ങലല്ലേ. ഏഹ്
അതെ പച്ചക്കറികളൊക്കെ വാങ്ങലാണ്.
ആഹ് അപ്പൊ ഈ വാങ്ങണ പച്ചക്കറികള് എന്ത് ചെയ്യണന്നറിയോ നമ്മള്. പയറ്, വെണ്ട പോലത്തതൊക്കെ കൊറെ ഈ ഒരു ഡവറേല് വെള്ളം എടുത്തിട്ട് ആഹ് വെ മണിക്കൂറ് ഒരു മണിക്കൂറു നേരമെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കി നല്ലോണം കെയ്കിയിട്ട് അത് കറിക്ക് ഉപയോഗിക്കേണ്ടത്. എന്നാലും തന്നെ അയില് അപ്പൊ ഇട്ട് വെക്കണേൻ്റെ ഉദ്ദേശം എന്താണ്? മേലൊക്കെയുള്ള ഈ മരുന്നുകൾ ഉണ്ടാകുമല്ലോ. ഏഹ് അതൊക്കെ പോകാൻ മാണ്ടീട്ടാ.
പിന്നെന്തോ പിന്നെന്തോ എന്തോ ഉണ്ടോ ചോയ്ക്കാണ്ടോ പറയാണ്ടോ?
പിന്നെ ഇതൊക്കെന്നെ ഞമ്മള് പച്ചക്കറികള് പറഞ്ഞാല് ഞമ്മള് അധികം വീ ട്ടില് ഇണ്ടാക്കല് തന്നെയാണ്. വീട്ടില് ഇണ്ടാക്കാണെ ചെരങ്ങണ്ടാക്കും, കുമ്പളണ്ടാക്കും, കയ്പ്പണ്ടാക്കും, പിന്നെ ചീര ഈ ചീര ഒന്നും ഇപ്പോ ഉണ്ടാവൂലാട്ടോ ഈ മഴ കൂടുതലായതുകൊണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞമ്മള് ഞമ്മളെ വീട്ടിലെന്നെ ഉണ്ടാക്കല്.
പക്ഷെ ആ വീട്ടില് ഇണ്ടാക്കണതിലോരോ വീട്ടിലുണ്ടാക്കണേലും ഞമ്മള് വലിയ അഭിമാനം പറയേണ്ടേയില്ല. കാരണം എന്താ പറയാ വീട്ടിലുണ്ടാക്കണതും ഇന്ന ത്തെ കാലത്ത് ഈ രാസവളം ഉപയോഗിക്കാതെയും മരുന്ന് ഉപയോഗിക്കാതെയും ഇണ്ടാകോ?
അത് മത്തന് ചെരങ്ങ, കുമ്പളം അയ് അയ്നൊന്നും അങ്ങനത്തെ ഒരു മരുന്നും ഒന്നും ഇട്ടു കൊടു ക്കണ്ട അയ്ന് ഞമ്മള് കുഴിച്ചിട്ട് കുറച്ച് വളമ്മ ഇട്ടു കൊടുത്താൽ തന്നെ ആഹ് സാധനം ഒഴിഞ്ഞ പറമ്പ് ഇണ്ടെങ്കിലും ഒക്കെ നല്ലോ ഇണ്ടാവും.
ആഹ് അത് ഈ സാധനങ്ങള് ഞമ്മള് ഇണ്ടാക്കുമ്പ അയ്ന് ഈ തമിഴ്നാട്ന്ന് വരുന്നത് അതിന്റെ മൊരട്ട് മുതല് എല്ലോടുത്തും മരുന്നിട്ട് കൊടു ക്കലാണെങ്കിൽ നമ്മളെ നാട്ടില് എന്ത് ചെയ്യണം ഈ സാധനം ഉണ്ടാവാണെങ്കിൽ കീടനാശിനി കുറഞ്ഞ രൂപത്തിൽടി അതുകൊണ്ട് നമ്മക്ക് വല്ല്യ ശല്യല്ലാത്തത് കീടനാശിനി തീരെ അടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വെള്ളരി പോലത്തെ ഒന്നും ഉണ്ടാവൂല ഉണ്ടാവോ
ഇല്ല ഇല്ല അതൊക്കെ കുത്തല് വരും
ഉം അപ്പൊ അത് കുറഞ്ഞ മരുന്ന് കൂട്ടിട്ട് അടിച്ച്കൊടുക്കണ്ട് അപ്പൊ ഞമ്മൾ എന്താപറയാ ഞമ്മള് ഞമ്മള് ഉണ്ടാക്ക്‌ന്നല്ലതാ ഞമ്മൾ അയമ്മൽ അടിച്ച് കൊടുക്കാണ മരുന്നുകൾക്ക് ഞമ്മളൊരു നിയന്ത്രണം വെക്കണം
ആഹ് ഞമ്മളങ്ങനെ ചെയ്യലുണ്ട് പോകാല വെളുത്തുള്ളി പിന്നെ ചീര പറങ്കി മൊളക് ഒക്കെപ്പാടെ കുത്തി ക്ക്യണ്ട വെള്ളം കലക്കി പിന്നെ കൊർച് സബൂണും കൂട്ടിക്കണ്ട് തെളപ്പിച്ചക്കണ്ട് അങ്ങനെ അടിച്ച് കൊടുക്കൽണ്ട്
അയ്ന് പോകല രസായണം ന്ന് പറിം അങ്ങനൊക്കെ ഉപയോഗിക്കാണെങ്കിൽ പറ്റും ര് ണ്ടോവലാന്നാത്രം ഞമ്മടെക്കേ പരേൽ
അതെ ആ ആ ഉം
ഇല്ലല്ല
അതല്ല അതിലുള്ള കീടങ്ങളൊക്കെ നശിക്കാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യും നല്ല ശക്തിയായിട്ട് മുക്കാതെ ഐറ്റങ്ങൾ ചാവം വേണ്ടി മാത്രമുള്ള ചെറിയ നിരക്കുള്ള കീടനാശിനി ഉപയോഗിച്ച് അതിൻ്റെ ചാവാൻ വേണ്ടി മാത്രം മുക്കിയാണ്ട് ഒരു സ്ഥലത്ത് എടുത്ത് വെക്ക അത് പിന്നെ ഞമ്മക്ക് കേടായിട്ട് വരൂല പിന്നെന്ത് ചെയ്യാണ് ഞമ്മക്ക് കൃഷി ചെയ്യുമ്പോം അതിൻ്റെ അതിന് തണ്ട് തരപ്പം തന്നെ ഒരു ജീവി വരാൻണ്ട് തണ്ടും വന്നേ തുറന്നിട്ടുള്ള അഡീന്ന്ങ്ങോട്ട് എന്ത് ചെയ്യും കുത്തണരു രോഗം ഉണ്ടല്ലേ
ഉണ്ട് ഉണ്ട്
ആഹ് അപ്പൊ അയിന് കീടനാശിനി തണ്ടുതറപ്പനുള്ള കീടനാശിനി ഉപയോഗിക്കണ്ട് എന്ത് ചെയ്യുക അതിനെ അടിച്ചെടുക്കാം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കൃഷി നമ്മളുടെ നാട്ടിലുണ്ടാക്കുന്നത് വെക്കുന്നെ തന്നെ ഞാൻ ഞമ്മളൊക്കെ ചെയ്യണ കൃഷി അങ്ങനെയാണ് ചെയ്യണത്
ഞമ്മള് നാട്ടിലും അങ്ങനൊക്കെന്നെയാണ് ഞമ്മള് ചെയ്യല്
ഉം അയ്ല് ഇത് നല്ല കൃ കർഷകരാകുമ്പോൾ അത് കുറച്ച് ശക്തിയിൽ കുറെ കുറെ ഉണ്ടാക്കുമ്പോ അയ്നനുസരിച്ച് മരുന്ന് അടിച്ചു കൊടുക്കേണ്ടി വരല്ലോ
അതെ
ഏഹ് പിന്നെ ഈ പ്രതിരോധിയ ശേഷിക്കുള്ള മരുന്നുകള് കൃഷിന്റെ പ്രതിരോധ ശേഷിയോട്ടോ മനുഷ്യന്റെ പ്രതിരോധ ശേഷി അല്ല മനുഷ്യന് മനുഷ്യന്റെ പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടാണ് ഞമ്മള് പ പച്ചക്കറിനെ ആശ്രയിക്കുന്നത് ഏ അപ്പൊ ഈ പച്ച പച്ചക്കറി നമ്മടെ എന്താണെന്നറിയോ ഞമ്മള് ഇങ്ങനെ നല്ലോണം കഴുകിട്ട് എങ്ങനെയാണ് ഈ വെണ്ട പയറു പോലത്തൊക്കെ ഈ പാകം ചെയ്യല്
വെണ്ടയ്ക്ക പാകം ചെയ്യല് വെച്ചാല് വെണ്ടയ്ക്ക നമ്മള് പല രൂപത്തിൽ ത്തിലും വെക്കും ചേലോർ ഉലുംവിം കടു കും ഇട്ട് പൊട്ടിച്ച്കാണ്ട് പിന്നേ മഞ തക്കാളിയോ പുളിയോ ട്ട്കാണ്ട് അയ്ക്ക് വെണ്ട അരിഞ്ഞിടും. മഞ്ഞപ്പൊടിം മൊളകും പൊടിയൊ ക്കെട്ട് കാണ്ട് ചെലോല് പിന്നെ അത് മല്ലിപ്പൊടി തക്കാളി ഇതൊക്കെ ഇട്ട് കാണ്ട് പണ്ടൊക്കെ തേങ്ങ അരച്ച് ക കറി വെച്ചീനി. ഇപ്പൊ പിന്നെ അപ്പൊ ആഹ് അവ ഓരോരുത്തർക്കും ഓരോ ഇഷ്ട. പിന്നെ ഓരോരുത്തര് വെല്ല്യുളളി ചി പിന്നെ തുള്ളി, ഇഞ്ചി, പച്ചമുൾക് ഒക്കെ വാട്ടിക്കാണ്ട് അയ്ക്ക് മൊളകും പൊടിം പുളി വള്ളു ഒക്കെ പാർന്ന് കാണ്ട് അങ്ങനെ വെ ക്കും. പിന്നെ സാമ്പാറില് കഷ്ണങ്ങളാക്കി ഇടും പല രൂപത്തിലും വെക്കാ. നമ്മളശെ സ ഓരോരുത്തർക്കും ഓരോ ത്തറ ഇഷ്ടല്ലേ അതയ്നനുസരിച്ചൊക്കെ വെക്കാ.
അപ്പ ഈ പച്ചക്കറികളെല്ലോം വേകൂലേ?
ഓഹ് ആഹ് അതയിനൻസ ഓഹ്, വേവിച്ചും.
നല്ലോം വേകൂല്ലേ, തൊട്ടുകാണ്ട് ഇങ്ങനെ നല്ലോം ഈ വെണ്ടൊക്കെക്കെ ആണെങ്കി നല്ലോം വെന്ത്‌കാണ്ട്‌ ഒടീണ രൂപ ത്തിലാക്കൂലേ.
ആഹ് അഹ് അഒക്കെണ്ടാവും. അങ്ങനീണ്ട്
ആ പക്ഷെ അതിന് ഏറ്റവും നല്ലതേ ഈ പയറ്, വെണ്ട പോലത്തൊക്കെ ണ്ടല്ലോ വേകാതെ ന്‌ന്നാണ് ഏറ്റു കൊറഞ്ഞൊരു ചൂടാക്കി കടി വേഗ്‌ ല്ലേ, ആഹ് ഉം